ആണണോ
ഹലോ
പോ നിങ്ങെ നിങ്ങളും പോന്നേ നിങ്ങളും പോന്നേ
ഹലോ കേൾക്കാമോ
ആ ആ കേക്കുന്നൊണ്ട് എന്തൊക്കെ വിശേഷം ഫുഡ്കഴിച്ചോ
ആ ഫുഡ്കഴിച്ചു കഴിച്ചോ
ആ കഴിച്ചു എന്താസ്പെഷ്യല് സ്പെഷ്യലുണ്ടോ
അങ്ങനെ പ്രത്യേകമായിട്ടൊന്നുല്ലാ ഇന്ന് അമ്പലത്തില് അന്നദാനം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയികഴിച്ചു തൊ ട്ടടുത്താ അമ്പലം അപ്പൊ അങ്ങനെപോയി കഴിച്ചു
പരിപാടിയാണോ
ഇല്ല ആ ഇത് എല്ലാമാസവും തിരുവോണനാളില് ഒള്ള പരിപാടിയാ അപ്പ തൊട്ടടുത്താണ്
ആ ഇങ്ങോട്ടൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും ഏഴു ദിവസത്തെ അന്നദാനം അതേപോലെ എന്തായാലു പറയാനെനിക്കറിയില്ലാ എല്ലാരും പോയിഭക്ഷണം കഴിക്കും
അമ്പലം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുവാലോ
അതെല്ലെ ആം ആ അത് ഏതോരുമാസം മാത്രാ തോന്നുന്നുണ്ട്
ആ ഇത് എല്ലാമാസവും ഒരുദിവസം ഉണ്ടാവും തിരുവോണനാളില് അടുത്താണ്ളോ
ആ ഞങ്ങളവിടെയടുത്ത് അമ്പലങ്ങള് കൊറേയുണ്ട് ആ ആ കഴിച്ചു അപ്പൊ പിന്നെ ഇവിടെ ബീഫായിരുന്നു
ആ ഹ
ഉം ഫുഡൊക്കെ സ്പെഷ്യല് ഫുഡൊക്കെ ഉണ്ടാക്കാനറിയാം
അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാറില്ല വൈകീട്ട് ചായക്കൊള്ള കടികളൊക്കെ എന്തേലും ഞാൻ പരീക്ഷിക്കാറണ്ട് അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാടൊന്നും ഉണ്ടാക്കില്ല അവിടെയോ
ആ ആ ഞാന് ഒരുവിധം ഒണ്ടാക്കും വല്ലാതെ ഉണ്ടാക്കൂല എന്നാലും ഒരുവിധൊക്കെ ഒണ്ടാക്കും ഇപ്പം പിന്നെ യൂട്യൂബൊള്ള കാരണം നമുക്ക് റെസിപ്പിക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അതിന് നോക്കിയാ വെറൈറ്റി വെറൈറ്റി ആ അതെ അതെ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കുവല്ലോ
ഞാനും അങ്ങനെതന്നെയാ
ആ എന്തൊക്കെയാ ഉണ്ടാക്കാറ്
അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുല്ല ഇങ്ങനെ കൂടുതലൊണ്ടാക്കുന്നത് ചിക്കന്റെ‌ ആ സാധനങ്ങളൊക്കെ ചിക്കൻ പെരട്ട് അങ്ങനെയൊക്കെ ഞാൻ നോക്ക് ക്കാറ്ണ്ട് പിന്നെ ചിക്കൻ പെരട്ട്.
അതെന്താണ്?
അത് നമ്മള് ആ ചിക്കൻ കറി വെക്കുന്ണേന് പകരം ഒരുപാട് നമ്മള് കറീല് ഉരുളക്കിഴങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടില്ലെ അതൊന്നും ഇടില്ല അല്ലാതെന്നെ സവാള ഇട്ട് വഴ റ്റി വഴറ്റി നല്ലോണം ഡ്രൈ ആക്കി എടുക്കും. അപ്പൊ നല്ല രുചിയ സമയം പിടിക്കും ന്നാലും നല്ല രസാ കഴിക്കാൻ.
ആ അതില് പിന്നെ തക്കാളി അതൊന്നും ഇടൂലേ?
തക്കാളി ഒന്നും അങ്ങനെ ഇടാറില്ല ഈ സവാളേണൂട് സവാള ഉള്ളി ആ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അങ്ങനെ സാധാരണ ഇണ്ടായില്ലോ നിങ്ങൾ തന്നെ ആഹ് അതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി വഴറ്റി മസാല ഇട്ടിട്ട് ആ മസാലേല് തന്നെ വഴറ്റി വഴറ്റി വെളിച്ചെണ്ണ വെള്ളം നമ്മള്ത് അതില് ഒഴിക്കില്ല.
ഒഴ്ക്ക് ആ നമ്മള് പിന്നെ ചിക്കനൊക്കെ പൊരി പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ അതില് സവാള ഇടുന്നുണ്ടെന്ന് മാത്രം. ആ അപ്പൊ സവാള ഒക്കെ കൂടെ ആ ആ എല്ലാം കൂടെ ഇട്ടിട്ട് വരട്ടി എടുക്കാണോ?
ആഹ് ഞാനിത് യൂട്യൂബി കണ്ടുപടിച്ചതാ.
ഏ ഞാ ന്ന യൂട്യൂബിലിത് കണ്ടിട്ടില്ല ങ്ങനൊരു റെസ് കണ്ടിട്ടില്ല എന്താ പറയാ ചിക്കൻ വരട്ടോ?
ചെക്കം ആ അല്ല ചിക്കൻ പെരട്ട്.
പെരട്ടോ?
ആ എനിക്കേയ് എന്റെ ഹസ്ബൻഡ് ങ്ങനെ കണ്ടിട്ട് ഇത് നമുക്ക് പരീക്ഷിക്കാട്ടോ ന്ന്റഞ്ഞ് ഞങ്ങള്ങ്ങനെ പരീക്ഷിച്ചതാ പിന്നെ പിന്നെ ഞങ്ങള് എടയ്ക്കിടയ്ക്ക് അത് തന്നെ ഉണ്ടാക്കാ.
ആ അത് ടേസ്റ്റ്ണ്ടാവും പിന്നെ സവാള മാത്രാണല്ലോ തക്കാളി ഒന്നും ഇല്ലാല്ലോ മസാല കൂടുതലില്ലല്ലോ.
മസാല അധികം വന്നില്ല പിന്നെ ആ കുഴമ്പ് പോലെ വ ഇല്ലല്ല ആദ്യം നല്ലോണം എന്താ പറയാ ഡ്രൈ ആയിട്ടാ കഴിക്ക്യ.
ആഹ്
അപ്പൊ ആ ഒരു എന്ത പറയാ ബീഫൊക്കെ ഒലത്തിയെടുക്ക്ണ ആ ഒരു ് ടേസ്റ്റീ തന്നെ വരും.
ആ അത് വരും പിന്നെ നമ്മള് മറ്റേ ചിക്കൻ കൊണ്ടാട്ടൊക്കെല്ലേ അതറിയോ? ഇതേപോൽ തന്നെ പറഞ്ഞ പോലെ പിന്നെ ചിക്കൻ കൊണ്ടാട്ടന്ന് റീണ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മള് പൊരിച്ചെട്ക്കെന്നേണത് ഹോട്ടൽന്നൊക്കെയാണത് കഴിക്കാ ചിക്കൻ കൊണ്ടാട്ടന്ന് ർഞ്ഞാല് പക്ഷെ അതേപോലെ തന്നെ ആയിരിക്കും തില് അതിലും കൊറ അതില് തീരെ മസാല ഉണ്ടാവൂല ഇതില് കുറ കൊറച്ച് മസാല ഉണ്ടാവുന്ന് മാത്രം.
ആഹ്
അതായിരിക്കും മാറ്റം ഉം പിന്നെ അത് ത് ചായക്കാണോ ഉണ്ടാക്കുക
എന്താ?
ചായക്കാണോ അത്ണ്ടാക്ക?
ഇല്ല നമ്മള് കറിക്ക് ചോറിന് കൂട്ടാം
ആഹ ആഹ് വൈകീട്ട് ചായക്കന്താ കടിണ്ടാക്കോ?
ആഹ് ചെറുതായിട്ട് കുട്ടികള് വരുമ്പെ ആ നേരാവുമ്പൊഴേക്കു ന്തെങ്കിലൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കാറുണ്ട്.
ആ ബ്രെഡൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറിയോ? ചിക്കനൊക്കെ ട്ടിട്ട് ബ്രെഡ് സാൻവിച്ച്
ബ്രെഡ് സാൻവിച്ച് അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല കൂടുതൽ ഇവർക്കേ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതില് ഒന്ന് മുക്കി പയ്യെ നെയ്യില് റോസ്റ്റീതെടുത്താ കൊറച്ചൂടെ ടേസ്റ്റാ അങ്ങനെ ഞാൻ എടക്ക് ണ്ടാക്കാറുണ്ട് ആഹ് ബ്രെഡ്.
ബ്രെഡ് മുട്ടെല് മുക്കീട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കല്ലേ? പഞ്ചസാര അങ്ങനെക്കെ
പഞ്ചസാര വേണ്ട കൊറച്ച് നെയ്യ് ഒന്ന് തടവിട്ട് പ്പ ബ്രെഡ് ഉം നൽ മുട്ട പൊട്ടിച്ച ഒഴിച്ചിട്ട് നല്ലോണം ഇതാക്ക.
ഞാൻ ഇവടെ ണ്ടാക്ക്ണത് ഏഹ് മുട്ടയും അതില് കുറച്ച് ഇപ്പ രണ്ട് മുട്ട എട്ക്കാണെങ്കിൽ അതില് കൊർച്ച് പാലൊഴിക്കും എന്നിട്ട് കൊ കൊറച്ച് പഞ്ചസാര ആഹ് കൊറച്ച് പഞ്ചസാര പിന്നെ ഒര് ഏലക്കായിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് യ്യും.
ഉം
നന്നായിട്ട് നമ്മള് ആഹ് ത് പിന്നെ വീറ്റ് ഇതൊന്നും വേണ്ട നമ്മള് സ്പൂണായിട്ട്ന്ന ഇതാക്കിടുക്ക നന്നായിട്ട് ഇതാക്കി കൊടു ല്ലോണം മിക്സ് യ്യണം. ആഹ് ന്നട്ട് ബ്രെഡ് മുക്കിയിട്ടും അതേപോലെ നെയ് തടവിയിട്ട് വക്ക അത് നല്ല ടേസ് ട്ടാണ് അങ്ങനെ ചെയ്യാറുണ്ട്
ഞാൻ പാല് അധികം ഒഴിക്കാത്തന്ന് വെച്ചാലേ ഹ് ന്റെ രണ്ടു റ്റോൽക്ക് അത്യാവശ്യം നല്ല കഫക്കെട്ട പിന്നെ ഇപ്പ ഹ് രണ്ടോർക്കെ ആഹ് ഒരാൾക്ക് ഹ് നൽ ആഹ് അപ്പ ഡോക്ടർ പറഞ്ഞേക്ക്ണേ പാലൊന്നും അധികം ഉപയോഗിക്കരുതന്ന് പർഞ്ഞേക്ക. തൈര് കൊടുത്തോ ആഹ് കൊഴപ്പല്ല ഹ് പാല് കൊർ ച്ച് ബുദ്ധിമുട്ടാ അഹ് തണുപ്പാണ് എന്നാലും പക്ഷെ പ്രോട്ടീൻ കൂടുതലാണല്ലോ.
ആഹ് ആഹ് ത നമ്മളിപ്പോ ചൂടുകാലത്തൊക്കെ ശരീരം തണുക്കാനൊക്കെ കു ട്ടിയേൾക്ക് നന്നായിട്ട് കൊടുക്കാൻ പറയല്ലോ.
ആഹ് ഡോക്ടർ പറഞ്ഞേക്ക്ണ അപ്പ അത്യാവശ്യം തൈര് കൊടുത്തോ അപ്പ പ്രോട്ടീൻ ഇവർക്കന്ന് വെച്ചാ എടക്കിടക്ക് ഹ് എന്റെ കുട്ടികളെ രണ്ടുപേര് ട്വിൻസാണ്. അപ്പ അതിന്റെ രണ്ട് ക്കും കൊർച്ച് കൊറവാ അതെ
ആഹ്
അതുകൊണ്ട് അത്യാവശ്യം തൈര് കൊടുക്ക് പാൽ കൊടുക്കുമ്പഴേക്കും പെ ട്ടെന്ന് രണ്ടുപേർക്കും കഫക്കെട്ട് വരുന്നു.
ആഹ് ആഹ് ആഹ് ചെല കുട്ടിയൾക്ക് കഫക്കെട്ട് പെട്ടെന്ന് വരും. ആഹ് ആഹ് ആഹ് അവർക്ക് എത്ര ആയി അപ്പ ചെറിയ ഉള്ളവരാണോ?
ആഹ് രണ്ടാം ക്ലാസ്സില്
ആഹ്
അപ്പ പരമാവധി പാൽ ഒഴിവാക്ക മുട്ടയൊക്കെ അധികം കൊടുക്കണ്ടന്നൊക്കെ പറഞ്ഞു മുട്ട പുഴുങ്ങി കൊടുത്തു. അധികം വർക്കണ്ടേ എന്നാലും പക്ഷേ ഇവർക്ക് വറക്കേണ്ടതാണ് ഇഷ്ടം.
ആഹ് മുട്ടന്റെ മറ്റേ ആഹ് മഞ്ഞണ്ടല്ലോ അതൊക്കെ കഴിക്കുമ്പോളായിരിക്കും ക
ആഹ് അതും മധികം കൊടുക്കണ്ടാന്ന് പറഞ്ഞര വെള്ള പുഴുങ്ങി കൊടുക്കാ പറഞ്ഞേക്കാം.
ആഹ് പക്ഷെ വെള്ള മാത്രം കഴിക്കാൻ കഴിയൂല്ല.
കൊഴപ്പല്ല എന്റെ മൂ വെള്ള മാത്രം കഴിച്ചോളൂ അവൻ പറയും മഞ്ഞ അധികം കഴി ക്കണ്ടാന്ന് പറയും എന്നിട്ട് മഞ്ഞ കഴിക്കില്ല.
ആഹ് അങ്ങനെ സുഖ ഇവിടെ കുട്ടികളൊന്നും കഴിക്കൂല. മഞ്ഞ കഴിക്കൂല പക്ഷെ എനിക്ക് മഞ്ഞ ആഹ് രണ്ടും കഴി ക്കണം അല്ലാതെ മ വെള്ളം മാത്രം കഴിക്കാനും കഴിയൂല.
എനിക്കു ഇഷ്ടമല്ല എനിക്ക് രണ്ടും കൂടെ കഴിച്ചാലാ ആഹ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ.
ആഹ് കഴിച്ച പോലെ തോന്നുള്ളൂ അതെ അതെ ഇവിടെ കുട്ടികള് ഇതേപോലെ മഞ്ഞ മാറ്റി വെക്കും
ആഹ് എന്റെ മോനും അതെ മഞ്ഞ മാറ്റി വെക്കും
ആഹ് അധികം പേർക്കും വല്ല്യ ഇഷ്ടം ഇണ്ടാവില്ല മഞ്ഞ
ആഹ് എനിക്ക് രണ്ടും വേണം
ആഹ് അതെ ഞാനും അതെ എനിക്ക് രണ്ടും വേണം
പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും
ആഹ് കുരുമുളക് പൊടിയും അങ്ങനെ അതിന്റെ പുഴുങ്ങിയ കോഴിമുട്ടേന്റെ മുകളില് ഇട്ട് കൊടുക്കയല്ലേ ആ അതും ടേ സ്റ്റുണ്ടാവും അതെ
ഒറ്റക്ക് കഴിക്കണേക്കാളും നല്ലത് അതാ
ആ അതെ അത് തന്നെ പിന്നെ വേറെ ചിക്കനായിട്ട് വേ റേ വല്ലതും ഉണ്ടാക്കുവോ
ചിക്കന് അങ്ങനെ അധികമില്ല പൊതുവേ ഞങ്ങൾ ഇങ്ങനെ അമ്പലത്തിന്റെ അടുത്തായതുകൊണ്ടേ അധികം ഈ ഇറച്ചി അങ്ങനത്തെ ഒന്നും വാങ്ങിക്കൂല മീ മീനും വാങ്ങിക്കും വല്ലപ്പോഴുമൊക്കെ അങ്ങനെ എപ്പഴും വാങ്ങിക്കലില്ല കേട്ടോ
ആഹ് അപ്പൊ നിങ്ങക്ക് ഇങ്ങനെ വല്ല ബുദ്ധിമുട്ട് ഉണ്ടാവുവായിരിക്കും അല്ലേ അങ്ങനെ കൂടുതൽ മീനും ഇറച്ചിയുമൊക്കെ ഒ
കൂടുതലും ഇവിടെ ആ എന്താ പറയാ പച്ചക്കറിയാ കൂടുതലും ഇഷ്ടം എന്റെ ഹസ്ബഡിനെ അപ്പൊ കൂടുതലും പച്ചക്കറി
അല്ല ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഇടക്ക് എപ്പഴും ഇല്ല
പക്ഷെ ഇവിടെ അടുത്തൊക്കെ ആ അടുത്തൊക്കെ ഉള്ള ആളുകളെ അവര് ഇതേപോലെ ബീ ഫ് നമ്മളിപ്പ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കി കഴിക്കും ഞങ്ങളിപ്പ ഉണ്ടാക്കിട്ട് വീട്ടീന്ന് കൊടുത്താ കഴിക്കും പക്ഷെ അവര് വീട്ടിൽ അങ്ങനെ വാങ്ങിക്ക ഉണ്ടാക്കൂല്ല
ആഹ് ഇവിടെ വീട്ടില് അങ്ങനെ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കലുള്ളൂ തൊട്ടടുത്താ ഏകദേശം ഒരു രണ്ട മിനിറ്റേ ഉള്ളൂ അമ്പലത്തിലേക്ക്
അപ്പൊ ഞങ്ങള് ഇവിടെ അടുത്തെക്കെ അമ്പലം അങ്ങനെയാണ് രണ്ട് അമ്പലം ഉണ്ട് പക്ഷെ ഈ പൂരത്തിന്റെ ടൈമിലൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും പൂരം ആഹ് ആഹ് അവിടെ പൂരങ്ങ പൂരങ്ങളൊക്കെ ഉണ്ടോ
പിന്നാ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അതായത് ഒരു പത്ത് കിലോമീറ്ററ് ഉൾപ്പെട്ടിട്ട് ഒരു നാല് അമ്പലം ഉണ്ട് അപ്പൊ ഒര് അമ്പലത്തിലെ കഴിയുമ്പഴേക്കും അടുത്ത അമ്പലം അടുത്ത അമ്പല ത്തിലെ കഴിയുമ്പോ അടുത്തത് അങ്ങനെയാ
കഴിഞ്ഞ രണ്ട് മാസം ഭയ പൂരത്തിന്റെ മാ സങ്ങളായിരുന്നല്ലോ ഭയങ്കര ഞങ്ങള് ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഭയ ങ്കര രസവാ കാണാന്
എനക്ക് ഇപ്രാവശ്യം അധികം കൂടാൻ പറ്റിയില്ല മോന് വയ്യണ്ടായി പോയി അപ്പൊ അത് കാരണം ആ സമയത്തെ കൊറച്ച് പൊടി ഞങ്ങടെ വീടിന്റെ ഫ്രണ്ടിലായിട്ടെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഏ ട്രാക്ടറൊക്കെ വന്ന് ക്ലീൻ ചെയ്യലൊ ക്കെയാണ് അപ്പൊ പൊടിയടിച്ചിട്ട് മോന് വയ്യാണ്ടായി ശ്വാസം മുട്ടായി അപ്പൊ ഞങ്ങടെ അമ്പലത്തിലെ പരിപാടി കൂടാൻ പറ്റിയില്ല മൂന്നാലഞ്ചു ദിവസം ഞങ്ങക്ക് അമ്പലത്തില് പന്ത്രണ്ട് ദിവസത്തെ പരിപാടി ആയിരുന്നു
ആഹ്
പക്ഷെ പകുതി ദിവസവും കൂടാൻ പറ്റിയില്ല
പന്ത്രണ്ട് ദിവസവും ഈ പൂരം തന്നെയാണോ
ഞങ്ങക്ക് പൂരം അല്ല ദശാവതാരം എന്ന് പറയും അപ്പ
ആഹ് അതാ പന്ത്രണ്ട് ദിവസം പിന്നെ ഇങ്ങനെ ഈ ഏ രാമായണം ചൊ അത അതാണോ ആ അതന്നെ ഇവിടെ അതൊണ്ട് ഞാൻ പറഞ്ഞത്
ആഹ് ആ രാമായണത്തിന് പകരം ഇവിടേ
എടുത്തിരുന്ന പോലെ അനെ
അതന്നെ അതൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പ അത് അത്രയില്ല ചെറുതായി ഇപ്പൊ കൊറച്ച് എല്ലാവരും നമ്മള് ഏർ വേണല്ലോ ചെയ്യാനായിട്ട് എല്ലാരും ഇല്ലാത്താനോ ചെറുതാക്കി
ആഹ് ഇവിടെണ്ടാവും നന്നായിട്ട് ഈ പന്ത്രണ്ട് ദിവസം ഉണ്ടാവും അയ്ല് ഏഴു ദിവസം അന്നദാനം ഉണ്ടാവും
ആഹ് ഇവിടെ ഉണ്ടാവും അന്നദാനം പത്ത് ദിവസത്തെ ഇണ്ടാവും
ആഹ് ആഹ് ഇവിടെ ഞങ്ങള് നോ നോക്കി കാണുന്നട്തന്നെയാണ് അമ്പലം
ഞങ്ങക്കും അതെ ഞങ്ങടെ ജനല് തുറന്ന നേരെ അമ്പലാ
അതെല്ലെ പൂരങ്ങളൊക്കെ ഉണ്ടകുമ്പോ ഭയങ്കര രസണല്ലോ
അത് രസാ പക്ഷെങ്കിത്തവണ തൊട്ടടുത്ത അമ്പലത്തില് വല്ല്യ പൂരം നടത്തിയതാണ് വലിയ ആന വരാന്ന് വെച് പക്ഷെ ആന വന്നു കഴിഞ്ഞപ്പേക്കും ആനക്ക് വയ്യാണ്ടായി വയർവേദന. പിന്നെ പൂരം നടത്തില്ല കാരണം. ആഹ് രാവിലെ ആന വന്നു കുറച് കഴിയുമ്പോ തുടങ്ങി ആനക്ക് വയറ് വേദന എടുത്തിട്ട് കിടപ്പായിരുന്നു. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ നമുക്ക് ആനനെ ഒപ്പിക്കാൻ പറ്റില്ല ആഹ് ശരി.
ഓക്കേടാ പിന്നെ വിളിക്കട്ടോ.
ശരി